ഹലോ.. ആ.. ആ.. ആ.. കേക്കാ കേക്കാം.. ! അന്തേയ്‌ സൗണ്ട് പോയോ?
ആ പനിയാ വീട്ടിൽ ആരൊക്കെ ഉണ്ടടാ
വീട്ടില് എനിക്ക് രണ്ട് കുഞ്ഞ് മക്കള് പിന്നെ ഉമ്മ ഉപ്പ അതെന്നൊള്ളു ഹസ്ബൻഡ്ഇപ്പോ നാട്ടിലില്ല.
ആഹാ.. മഴയുണ്ടോ അവിടൊക്കെ?
ന്ന് മഴല്ലട്ടോ ഇന്നലൊക്കെ നല്ല മഴണ്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് പെയ്തു പോയി പെയ്യ പെയ്തുന്നൊന്നും പറയാൻ മാത്രൊന്നുല്ല ന്നാലും
ഇവിടെ രാവിലെ തൊട്ടേ മഴക്കോളായിരുന്നേ ഇപ്പതണ്ടേ മഴ ചാറുന്നുണ്ട്, ചാറ്റ മഴ. ഉം.. !
അട മഴ പെയ്താ- പ്രശ്നള്ളസ്ഥലാണോ?
അല്ല ഇവിടെ ഒരു പ്രശ്നം ഇവിടെ- അങ്ങനെ വെള്ളം കയറുവോ. നമുക്ക് തണി യോക്കേ ഉണക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലാതെ കുഴപ്പോന്നുല്ല. ഉം അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ട്- ആ വെള്ളപ്പൊക്കം ഇല്ലല്ല ഇല്ല പിന്നെ വൈകിട്ടത്തൊക്കെ എല്ലാം വെന്തോ
ഓ വൈകീട്ടത്തൊക്കായി ഏ
രാവിലെ അങ് വെക്കുവോ
ആ രാവിലെ വെക്കും ഉച്ചക്കന്നെ എല്ലതും റെഡിയാക്കി രാത്രിക്കക്കും കൂടിള്ളത് അയിന് ഞങ്ങൾ മാത്രേ ഉള്ളൂ പിന്നെ മ്മാക്കും ഉപ്പക്കും ചപ്പാത്തിയാണ് അതുപോലെന്നെ ആ ആ
ഉം
അങ്ങനെയ പിന്നെന്താ യാത്രക്കെ ഇഷ്ടമുള്ള ആളാണോ
ആഹ യാത്രയൊക്കെ ഇഷ്ട എന്നാലും എങ്ങും പോവത്തില്ലടാ
ഹം
ഏ നമ്മുക്കിപ്പോ എങ്ങും പോവാനൊക്കെ മോള് പത്തില്ല
ആഹ
അപ്പൊ പിന്നെ മോക്ക് ഏഴ മണി ആകുമ്പോ ട്യൂഷന് വേണം ആഹ ആഹ ചോറ് കൊണ്ടു പോണം മോക്ക് വന്നിട്ട് ശനിയാഴ്ചയും പോണം
ശനി ഞായ ഞായറോ
ഞായറാഴ്ച കൊണ്ട ശനിയാഴ്ച എട്ടര തൊട്ട് മൂന്ന മുക്കാല് വര
ഏ നമ്മടെക്കെ പൊതുവേ ഞായറാഴ്ച ഉണ്ടാവേണ്ട്
ആന്നാ പരീക്ഷയൊക്കെ ആവുമ്പോഴത്തേക്ക ആകും
ആഹ
ഇതിപ്പം തുടക്ക ആായതൊണ്ടാ രാവിലെ വൈകിട്ട കൊണ്ട് ജോഷ രാവിലെ ഏ ഏഴ മണിക്ക് വീട്ടിൽന്ന് പോയാ വയ്യോട്ട് ആറ്
ഏ വൈകിട്ട് ആ നാലര തൊട്ട് പിന്നെ ആറ മണി വരെ ആ ദൂരെ ഉണ്ടാവില്ലായിരിക്കും
ആഹ ദൂരമുണ്ട് സൈക്കിളാപ്പോ
ആഹ
സ്കൂളിലോട്ട് പിന്നെ ട്യൂഷൻ സെന്ററിൽന്ന് അങ്ങ് പോയികൊള്ളും
ഉം അങ്ങനെ
പിന്നെ ചെടികളൊക്കെ ഉണ്ടോ
ചെടികൾ ആദ്യമൊക്കെ ഞാൻ ഉപയോഗ ഉണ്ടാക്കാറുണ്ട് അപ്പൊ കുട്ടികൾ രണ്ടും ചെറുതായ കൊണ്ട നടക്കൂല കുട്ടികളൊന്നും ഇല്ലാത്ത ഇപ്പം ചെടികളൊക്കെ ഉണ്ടാക്കിണ്ട് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ നട്ടല്ല പാക്ക് പച്ചക്കറി ഏ പയറ് വൈതന ആ വെണ്ട അപ്പൊ മക്കൾ കുട്ടി ഒന്ന് ഒരാൾ എൽ കെ ജി പോവണ്ട് ഒരിക്കില്ല ഫുഡന്നല്ല പച്ചക്കറിയൊക്കെ ഒന്നരിക്ക
ആഹ ആഹ് മൂത്താളാന്നോ എൽ കെ ജി പോന്നെ ആഹ ആ പെൺകഞ്ഞുങ്ങളാന്ന അതോ ആണോ
ഒരു മണ്ണൂരാണ്
ആഹ മൂത്തതാ
മുത്തത്ണ്ടേ ആ മുത്തത് വേണ്ട ണേത് ആണ് ചെറുത ഒക്കെ വക്കിന ആയില്ല ഒന്നര ആയിട്ടുള്ളു അലോ ഉറങ്ങാലന്ന ഏ ഒന്നര വയസ്സ് ആഹ ഒന്നര വയസ്സാവണള്ളു
ആഹ ആഹ
പിന്നെ ഫുഡ് റെസിപ്പിയൊക്കെ അറിയോ ങ്ങളൊക്ക
ആഹ
എന്നൊക്കെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും വൈകുന്നേരത്ത് സ്നാക്സ്ഒക്കെ
ഇവിടെ നമ്മുക്ക് ഇന്നലെ ഉ മെനഞ്ഞാന്ന് ഒരു വരിക്കച്ചക്ക കിട്ടിയായിരുന്നു രണ്ടവെള്ളം പിന്നെ ഒരെണ്ണം നമ്മടെ ഈ അപ്പുറ ഇപ്പറമെല്ലാം ബന്ധുക്കാരാ. അന്നേരം അതെല്ലാ ഒരെണ്ണം എല്ലാരിക്കും ആ ഒരെണ്ണം എല്ലാർക്കുംകൂട കൊടുത്ത് ഒരണ്ണം കുഞ്ഞതായിരുന്നു അത് ഞാനെല്ലാം വെട്ടിയെല്ലാം വെച്ച് ന്ന് ഉപ്പേരി ഉണ്ടാക്കി
ആഹ്
ന്നലെ ആരി ത് ഞ്ഞെല്ലാം വെച്ച് കൈഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെച്ച് ഇന്ന് രാവിലെ അതടുത്ത് എല്ലാം വാർത്ത് ത്ത് വച്ച്‌
ഇന്നിവടങ്ങനെ ചക്ക കൂട്ടാന് പറയും അയച്ചിന്. നിക്ക് വല്ല്യ ഇഷ്ടന്നുല്ല അന്നാലും എല്ലാർക്കും ഇഷ്ട.
മീന്‌ ണ്ട
മീനിപ്പം കിട്ടാം കൊ ചെ കൊറവാ വാങ്ങല ഇവിടെ കുറവാ ട്രോളിങ്ങിന്റെ ഇത്ണ്ടായൊണ്ടോന്നെ നല്ല മീനാവൂലല്ലോ കിട്ടല് മ ആഹ ഇവിടെ ചിക്കനാ വാങ്ങല്.
ഇവിടെ ഞാനും പറഞ്ഞ് ഇതിപ്പഴെ ഇനി മീൻ വേണ്ടാന്ന്
ഹ് ആ
ആ ഇവിടെ കൊ ഈ മ് നേരത്തെ കുറച്ച് ഉണക്കമീൻ കൊണ്ടുവന്നാരുന്ന്
ആ നിക്ക് ഒണക്കമീന്നിഷ്ടല്ല
ആത
ആ വീട്ടത്തന്ന വേറെതിന്നും ഞാൻ തിന്നൂല്ല അതിപ്പങ്ങനയാ പിന്നെ സോയാബീനില്ലേ അതെനിക്കിഷ്ടാ
ആ ആ ആ ഇവിടെയും പുള്ളാർക്ക് ഇഷ്ടവാ
ആ അത് മറ്റേ കടായി പോലെ വെച്ചാണ്ട് നല്ല രസാ ആ രീതി വച്ച ന്റേതിന്ന രസാ
നമ്മളില്ലേ ചിക്കൻ വറക്കുന്ന പോലെയെ
ആ ചിക്കൻ വറുക്കുംപോലെ വറുത്തിട്ട് പിന്നെ കാടായി വെക്കൂല്ലേ അതോ ഫസ് റ്റ് മ്മള് എന്താ സാധാ പോലെ തന്നെ മ് ഇത് വറത്തെക്കുക സോയാബീന് പിന്നെ ഉള്ളീം തക്കാളീം എരി എരിഞ്ഞത് രാഹ് ഫസ് റ്റ്‌ കുറച്ച് അടുപ്പത്തി വെച്ചിട്ട് ഐക്ക് കുറച്ച് ഉലവാ ഉലുവിട എണ്ണയ്ക്ക് ന്നിറ്റെ ഉള്ള്യൊന്നു വഴറ്റി ഉ ഉള്ള്യൊന്നു വയ ന്ന് വരുമ്പോ അതിക്ക് തക്കാളി ഇട്അ പിന്നെ മൊളക് മഞ്ഞള് കൊറച്ച് മല്ലിയിട്ടൊന്ന് വാട്ടി മ് വന്നാ പിന്നെ നമ്മൾ ആദ്യം വാട്ടി വെച്ച സോയാബീൻല്ലേ
ആ അത് ഇടണാ
ആ ഒന്നയിക്കിട്ട് ഒന്ന്‌താക്കി വേറെ ടേസ്റ്റ പിന്നെ ഇവടെ ആർക്കും പറ്റയില്ലേനി ഇനി ഞാൻ വന്നാടെ ന്നാക്കിയപ്പെല്ലാർക്കും ഇഷ്ട ആദ്യായർക്കും വല്ല്യ ഇഷ്ടന്നുല്ല്യേനി ഇങ്ങനെ ആവുമ്പോ രസാണ്. സോയബീ
ഉണ്ടാക്കി കൊടുക്കുന്ന് അതല്ലാത് നമ്മളെ വീഫ് കറി വെക്കുന്നോല ഉണ്ടാക്കിയാലും രണ്ടിനും ഇഷ്ട
ആ ഇതാദ്യം ഞങ്ങ ന്ക്കൊന്നും അറിയില്ലേനിട്ടോ എന്റെ വീട്ടിലായാലും അറിയില്ലേനി. എന്നിട്ട്ന്റെ കൂടെ് ഞാൻ പ്ലസ് ടുന്ന് പഠിക്കണ ഫ്രണ്ട്സ് ഇത് കൊണ്ടരണ കണ്ടപ്പോ ഓലോട് ചോയിച്ചറിഞ്ഞ് ന്റെ വീട്ടി ട്ട്ല് ഞാൻ ഫസ്റ്റ് പോയി പരിചയപ്പെട്ത്തി.
ആ ആ ഇപ്പൊ തോനേ എനിക്ക് തോന്ന്‌ സ്കൂൾ പിള്ളേര് ഇതൊക്കെയ കൊണ്ടു പോന്നെ
ആ സ്കൂള്ന്ന് കിട്ടിയണ്ട ഞാന അങ്ങനെ എന്താ അറിഞ്ഞത് ഇപ്പൊ മക്കൾക്ക്മ്പടെക്കെ ഞാൻ പരിചയപ്പെടുത്തി
ഉം ഇടക്ക് യാമ്പന്നിലെ കോളിഫ്ലവർ വാങ്ങിച്ചിട്ട് കറി വെക്കും
ആ കോളിഫ്ലവർ ഇവിടെ വല്ലാം ഉണ്ടാവരിക്കുന്നല്ല
ഇല്ല ആ അതന്നല്ലേ നമ്മള് ചിക്കൻ വെക്കന്ന പോലെ
ആ വെക്കാറുണ്ട് ചിക്കൻ വെക്ക ചിക്കൻ വക്ക ച ചിക്കൻക്ക കുറച്ചിടും അങ്ങനെതോ ഉള്ളൂ അ അതെ അതായിട്ട് പിന്നെ പൊരിക്കാ പൊരിക്കും നമ്മള് കോഴിക്കോട് ബീച്ചിലൊക്കെ കക്കണ പോലെ പേ അത അപ്പ തന്ന മുമ്പാ നേരെ നക്കും പിന്നെ നോക്കുമ്പോ റെഡി ആവില്ല തണുത്ത് കഴിയുമ്പോ അതൊന്ന് വാടോണ്ടിരിക്കും
ആ അവിടെ മോക്ക് നാളെ വായനാ ദിനത്തിന്റെ എന്താ പോസ്റ്റർ വെല്ലാം കൊണ്ടു പോണം
ഇല്ല ഇല്ല ഓള് എൽ കെ ജി ഇല്ലേ ഒന്ന് ഓൽക്ക് അങ്ങനത്തെന്നും പറ അല്ല ഏ ഓല് ഫസ്റ്റ് ഒന്ന് തുടങ്ങണല്ലോള്ളൂ
ആ ആ ആ ഇപ്പ ആക്കിയതേ ഒള്ളൂ ഇവിടെ ഇവര് വലിയ മോന് മോന് കൊ കൊണ്ട് പോണം മോക്ക് വേണ്ട ആ ഗ്രൂപ്പിൽ ഇടുവല്ലോ ടീച്ചർമാരെ
ആ
ഇങ്ങനണ്ടാ പോസ്റ്റർ തയ്യാറാക്കി കൊണ്ടുവാ
ഉം
അതിന് നമ്മൾ ഇതോട്ട് ഏഫോർഷീറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പോസ്റ്ററൊക്കെ സ തയ്യാറാക്ക
എന്തായാലും മക്കള് പോവല് തുടങ്ങിയാല് അമ്മക്കാ പണി മുഴുവൻ
ആന്ന് പകുതി വാര ഇത് പിന്നെ നോക്കി വരച്ചോളു കേട്ടോ ഫോണിലൊക്കെ നോക്കിയേ തന്നെ വായിച്ചോളും ഉം മോനും വരയ്ക്കും മോളും വരയ്ക്കും
ഉം
ഉം പിന്നെ വീട്ടിലോട്ടൊക്കെ പോവാറുണ്ടോ
ആ പോകാറുണ്ട് ഇപ്പൊ
കുഞ്ഞു വഴക്കന്ന്
ആ
ഉം കരയുന്നു ഉണ്ടല്ലോ
ആ അതപ്പ മറ്റേള്ളായിട്ടൊരു കച്ചറ
ആ വഴക്കാന്നാ എപ്പോഴും
ആഴക്കെപ്പങ്കിലൊക്കെ ഇപ്പോ ഓന്റെ മൂട് ശരിയില്ല ഓനും കൂടി ശരിയായ പ്രശ്ന ഉണ്ടാവില്ല
ആ ഉറക്കവായിരുന്നോ
ആ അന്ന് നേരം എന്താ ആ വൈകുന്നേരം ടൈമില് ഉറങ്ങീല്ലേ അത് റെഡിയാ പൊതുവേ ഓളെ പൊതുവേ ഓള് സ്കൂളിട്ട് വരുമ്പോ ഓൻ നീച്ചോണ്ടാ ണ്ടാവല് ഇന്ന് പാ പോന് പറ്റിയില്ല ട്ടീല്ല ഓനേ കുമ്പം തന്ന ഓള്പടലില്ലത് ആഹ് ബസില് ബസ്സില് ഉം എട്ടരക്ക് വസ് വരും പിന്നെ പിന്നാ
വയ്യുമ്പൊഴ് എത്ര നേരത്തെ വരുവോ
ഏ നാലര
അത്രയും താമസിക്കൂല്ലേ ഇവിടൊക്ക വണ്ടിയെ പോല് പിള്ളാര് മൂന്നേ മുക്കാലാവ്മ്പം വരും
ആ ഇവള ഞങ്ങ ഒരിക്കേ കൊറച്ചു ദൂരം ഒണ്ട്
ആഹ് അപ്പൊ കൊറേ പിള്ളാരെയൊക്ക കൊണ്ട് വിട്ടിട്ടെ വരത്
ആഹ് അ ബസ് ഇപ്പോ ഒരിക്ക അങ്ങനെ പോലും എൽ കെ ജി ആങ്ങട്ട് കാര്യ ഇല്ല മൂന്നേക്കാലിന് വല്ത് കഴിയും നാല് മണിക്കെ വല് എങ്കിലേ കുട്ടികൾക്ക് കഴിയോള്ളൂ ഓ എ ഒറ്റ ബസിലാ പോര്ന്നേ ആഹ് നമ്മള് കൊണ്ടുവരാണ
ആഹ് എന്നാ ശരിയടാ കുഞ്ഞിനെ എട്ക്ക് ഞാൻ പിന്നെ വിളിക്കാം ആ ശെരി